ആഹ് കേക്കാവോ ഹലോ ആ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് പിന്നേ എന്തൊക്കെയുണ്ട് ഇല്ല കയിച്ചിട്ടില്ല അവിടെ കയിച്ചോ
ഇവിടെ കഴിക്കാൻ പോകുന്നേ ഒള്ളു
ആഹ്
പിന്നെ എന്തരു കറി എന്തൊക്കെയുണ്ട് ചോറിന് എന്തൊക്കെയുണ്ട് കറി
കറി സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട്
ചിക്കൻ പൊരിച്ചതോ എന്ത്‌ ഉപ്പേരിയാ
കാബേജ്
കാബേജാ തോരൻ പോലെയാണോ അതോ മെഴുക്കുവരട്ടി പോലെയോ
തോ തേങ്ങ ഇതൊക്കെ ഇട്ടാണ്ട് എന്താ പറയാ
തോരൻന്ന് പറയുമ്പോ തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നെ മെഴക്കുപെരട്ടീന്ന് പറയുമ്പോ ആഹ് ആഹ് ആഹ് മെഴുക്ക് ഈ വെളിച്ചെണ്ണയില് നമ്മള് വറുത്തെടുക്കില്ലേ
അല്ലാ അങ്ങനെ
ആഹ് ആ കാബേജ് പറ്റില്ല അല്ലാതെ ഇപ്പോ കോവക്ക വെണ്ടക്ക ചക്കക്കുരു
ഏ എല്ലാ എ വെളിച്ചെണ്ണയിൽ വർത്തെടുക്കേ
അത് ഇങ്ങെനെ ചക്കക്കുരു ആണെങ്കില് നമ്മള് പുഴുങ്ങും വെള്ളം മഞ്ഞപ്പൊടിയും ഉപ്പുവൊക്കെ ഇട്ട് ചക്കക്കുരു പുഴുങ്ങി എടുത്തത് അപ്പൊ വേവൂലോ എന്നിട്ട് അത് പിന്നെ നമ്മള് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ അതില് ഇട്ടിങ്ങനെ പൊരിച്ചെടുക്കും അപ്പൊ ഇങ്ങനെ കറമുറാ തിന്നാൻ പറ്റും
എനിക്കറിയാം ഞാൻ എന്നിട്ട് ഇണ്ടാക്കി നോക്കിയില്ല
അതാ മെഴുക്കുവരട്ടി ഉപ്പേരീന്ന് ഞങ്ങള് പറയുന്നത് നമ്മുടെ ചായയില്ലേ
ആഹ്
ആഹ് ഇങ്ങനെ ചിപ്സ് ഇല്ലേ കാ ചിപ്സ് അതിനെയാ ഉപ്പേരീന്ന് ഞങ്ങള് ഇവിടെ പറയുന്നെ
ഓ ഞങ്ങള് പയറ് ഇങ്ങനത്തെ ഇതൊക്കെ ഫുള്ളും ആണ് ഉപ്പേരീന്ന് പറയല് അത് തോരൻ വെക്കാന്ന് അത് ഇതൊക്കെ ഒന്ന്‌ തന്നെ ഞങ്ങള് ഉപ്പേരിന്നാ പറയല് ഉപ്പേരിക്ക പറയല്
തേങ്ങയൊക്കെ ചേർത്ത് കുഞ്ഞുതായിട്ട് അരിഞ്ഞ് വെക്കുവാണേ തോരൻ വെക്കുവാന്ന് പറയും അല്ലാതെ ഇങ്ങനെ എണ്ണയിൽ വറക്കാണെങ്കിൽ മെഴുക്കു വരട്ട് എന്ന് പറയും മെഴുക്കുവരട്ടീന്ന് പറയും
നമ്മള് തോരൻ വെക്കന്നുള്ളതല്ല പറയില്ലേ അതിന്റെ പകരാണ് ഉപ്പേരി വക്കുക
ആഹ് ആഹ് ആഹ് ഉം
എന്നിട്ട് എന്തൊക്കെയാ ചായ ഒന്നും കുടിച്ചിട്ടില്ല
അതെന്ത് പറ്റി
എല്ലാ ഓരോ ദിവസം ഓരോ തോന്നുമ്പോ കുടിക്കും അത്രേ ഒള്ളൂ ചായ ഉണ്ടാക്കിയൊക്കെ വെച്ചീനു പ്രത്യേകിച്ച് കടിയൊന്നുവില്ല അപ്പൊ പിന്നെ അങ്ങനെ കഴിച്ചിട്ടൊന്നുവില്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കില് കയിക്കും അയിന് ഉണ്ടാക്കും വേണം അയിനും മടിയാ
ഉം അഹ് അഹ്
ഞങ്ങള് പയംന്തൊക്കെ വാക്കിണ്ടെങ്കിൽ എന്തെങ്കിലും പൊരി ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കും
ആഹ് ആഹ്
മ് അപ്പ വെല്ലാ ഒന്നുല്ല പിന്നെ വല്ലാതാക്കിയിട്ടില്ല
മ് മ്
പിന്ന ഔ ഓ ഇപ്പതാ മയ വൈകുന്നേരൊക്കെ ഒന്ന് കൊറവുണ്ടേനു ഇപ്പ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തക്ണ്.
ആഹ് ആഹ് ഇവിടെ അങ്ങനൊന്ന് പെയ്തില്ല.
ഇവിടെ രാവിലെ നല്ല മഴേനു പിന്നെ കൊറഞ് പിന്നെ എടക്ക് ട്ട്ങ്ങനെ വെയില് മഴ വെയില് മഴ ഇപ്പതാ രണ്ടാമത്
ഉം ഉം തുണിയൊക്കെ ഇന്നിപ്പോ ഇന്ന് ഇന്നലിം ഇവിടെ മഴ ഒന്നും പെയ്തില്ല അതുകൊണ്ട് തുണിയക്കെ ഒണക്കിയെടുത്ത്.
ആ ഹ്ആഹ് ഇന്നലെ കൊറെ ഇണ്ടയിനീ രണ്ട്മൂന്നാല്സത്ത ഇണ്ടേനി ആഹ് സ്ഥലല്ല അയല് കെട്ടാന് ഫുള്ള് വെയില് വരുന്നിടത്തൊക്ക കെട്ടിയണ്ടേ. കൊറെ ഇണ്ടേനു ഇന്നത്തെ വെയിലിലൊക്കെ ഒണങ്ങികിട്ടി.
ഉം ഉം.
നിങ്ങളെന്തെലും വർക്ക് ചെയ്യണ്ടോ വർക്ക് എന്തേലും ചെയ്ണ്ട.
ആഹ് ഞാന് ജർണം പഠിപ്പിക്കുന്നതാ
എന്ത്?
ജർമ്മൻ ഭാഷ ജർമ്മൻ ഭാഷ.
ആഹ് ആഹ്.
ഉം വർക്ക് ചെയ്യുന്നുണ്ടോ.
ഏയ് ഇല്ല
ഉം ഹൗസ് വൈഫ് ല്ലേ.
അതെ അതെ.
ഉ ഉം പിന്നെ.
പിന്നെ എന്തൊക്കെ ഫുഡ്ആ ഫുഡയിക്ക. ആഹ് യാത്ര എപ്പളെങ്കിലൊക്ക.
ഉം ഇപ്പോ അതെ കെ എസ് ആർ ടിസിയിൽ ഫ്രീയല്ലേ സ്ത്രീകൾക്ക്.
ആഹ് അത് കേറിയോക്കിട്ടില്ല ഇങ്ങള് കേറിയൊ
ആഹ് ഞാന് കേറിരുന്നു ഇപ്പൊ. റെയിൽ റോൾസ് ഇല്ലേ നമുക്ക് ഇഷ റോൾസ് പോലെ യാത്ര ചെയ്യുമ്പോ.
ആഹ് ആഹ്
അത് കെ എസ് ആർ ടി സി ലെ മറ്റേ പ്രിയദർശനി ടിക്കറ്റ് കൊണ്ട് പോയാ നമുക്ക് ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം. സ്ത്രീന്ന് പറയുന്ന ഓഫർ ഒക്കെ ഇണ്ട്. ഞാൻ വാങ്ങിയില്ല ഇങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൽ കണ്ടു ഇങ്ങനെ.
ഇതില് കണ്ടീന് വീഡിയോസ്.
ഉം ജൂലൈ പതിന ഞ്ച് വരെയിണ്ട് അപ്പൊ അടുത്ത വീക്ക് പോമ്പോ വാങ്ങണംന്ന് ഇങ്ങനെ വിചാരിക്കുന്നു
ആഹ് വീഡിയോസില് ഞാനും കണ്ടിട്ടൊള്ളു ഇങ്ങളെങ്ങട്ട യാത്ര ചെയ്തീനെ
ആഹ് ഞാന് പഠിക്ക അപ്പൊ ആഹ് ഹോസ്റ്റലിൽ നിന്നിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് പോകുമ്പോ.
ആഹ് അങ്ങനെ കേറി പോയിര്ന്നല്ലേ ആഹ് ആഹ്.
ഉം നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാറില്ല.
ആഹ് ചെയ്യാറക്കണ്ട് ഹസ്ബൻഡിന്റെ അങ്ങനെ ഫാമിലിയായിട്ട് പോവും.
ഈ ഫാമിലി ആയിട്ട് കാറിലൊക്കെ ആകും പോവ അല്ലേ.
ആഹ് അങ്ങനെ കാറിലും ഇതൊക്കെ ഫെമിലി പോകും. കുട്ടി കുട്ടിയുണ്ട് ഒരു ബേബിയുണ്ട്.
ആ ആ ബേബി കുഞ് എത്ര മാസ എത്ര വയസ്സുണ്ട്?
ഓനിക്ക് നാലാവാനായി.
ആ അംഗൻവാടി. പോകുന്നുണ്ടോ. ഉം സ്കൂളിൽ അടുത്ത വർഷം ഇരുത്തു ഈ വർഷം ഇരുത്തില്ല.
ഈ പ്രാവശ്യ ഇരുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം അംഗനവാടില് ചേർത്തിട്ടില്ലേനി.
ഓ നാല് വയസ്സ് ആയില്ലേ.
അടുത്ത മാസം ആവും ആ ആ ഹായീ ന്ന് പറയാ
അപ്പൊ അഞ്ചു വയസ്സ്
അഞ്ചര ആ അഞ്ച് അഞ്ചാം വയസ്സിൽ കരം ല് യൂകേജി പോവാ
യൂ കെ ജി ലാ
ആഹ് ചപ്പൊ ഒരു വയസ് പുറകോട്ടാവില്ലേ അഞ്ചില് എൽ കെ ജി ആറില് യു കെ ജി ആഹ് ഏഴാം വയസ്സ് ഒന്നാം ക്ലാസ് അങ്ങനൊന്നുമില്ല ചെലകുട്ടി മക്കളെ ഈ ഒരു പ്രായത്തി ചെല്ലെങ്കി കൈഞ്ഞ പ്രാവശ്യം ആണെങ്കിലില്ലേ
എന്നെ ഇതുപോലെ വീട്ടിൽ ചേർത്തെ അഞ്ചില് എൽ കെ ജി ആറില് യു കെ ജി ഏഴില് ഒന്ന് പക്ഷെ എനിക്കിപ്പോ വെഷ
വിഷമമുണ്ട് ഞാൻ പഠിക്കുന്നവരൊക്കെ എനക്കാ ഇളയ ഇളെതുമാ ഒരു വയസ്സിന് ഏഹ് പക്ഷേ ഏ ചേർത്തുമ്പോ ചെലപ്പോ ഓനേത് മൂത്ത ത് ത് ണ്ടാവുക ഇപ്പം ചേർത്തിയാലെ എളേതായിരിക്കും
അതെ എന്നാ അവനെ എൽ കെ ജി ഇരുത്താതെ യു കെ ജിൽ ഇരുത്തിക്കൂടെ
എടുക്കാനൊക്കെ പറ്റും നോക്കട്ടെ എന്താ
ഇങ്ങനെ ഇരുതുന്നെ ആവാൻ പറ്റും ഇപ്പൊ എനിക്കെ എപ്പോഴും ഞാൻ ഇങ്ങനെ വീട്ടിൽ അമ്മേന്റെ അടുത്തൊക്കെ പറയും എന്നെ അന്ന് ഇങ്ങനെ ഇരുത്തി തിന്ന അല്ലെങ്കിൽ എനിക്കിപ്പം
കുറച്ചൂടെ മുന്നേ ഇറങ്ങരുന്ന് പഠിച്ച് ഉം ഞാന് നേരത്തെ ത് നേരം ആ നേരത്തേനു എന്റെ കൂടെള്ളവരൊക്കെ അതേനി പത്താം ക്ലാസ്സിനൊക്കെ ഞാന് റൈഹാനെ ആഹ് നേരം വൈകി നേരത്തെ ചേർത്തിയോണ്ട് എന്റെ കൂടെ ഉള്ളവർക്ക് നല്ല പ്രായരണ്ട് വയസ്സിനൊക്കെ വ്യത്യാസ
ഉം ഉം
നേരത്തെ ചേർതിയൊണ്ട് കാരണം വേഗം അംഗൻവാടി പോയിണ് അപ്പൊ പിന്നെ സ്കൂള് പോവാൻ ഭയങ്കര പൂതി ഉം ഉം ആഹ് കേക്കുന്നില്ല
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഉം മോൻ എന്തേ പഠിക്ക്യ പഠിക്ക്യ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയ മോൻ
ഓര് ഇപ്പം പാട്ടും കരിച്ചിലുംന്തൊക്കെ ആയിട്ട് പോവണത് ഏ റെഡി ആയിറ്റില്ല ക്ലാസ് പോകുമ്പോഇവ്ട്ന്ന് പോകുമ്പോതന്നെ കരിച്ചില് അവിടെ എത്തിയാലും കരിച്ചില്
ഓ അംഗൻവാടി ഇപ്പോ ബിരിയാണി ഒക്കെ ഉണ്ടോ
ആഹ് ബിരിയാണി പാല് കോയിമുട്ട ഒക്കെ ഉണ്ട് ആഹ് അവിടെ ഭയങ്കര, ഫുഡ്ഡിന്റെ കാര്യത്തില് ഭയങ്കര സെറ്റാ.
ഉം ഉം ഉം. ഫുഡ്ഡൊക്കെ കഴിക്കൊ അവൻ മോൻ?
അവിട്ന്ന് ആയോണ്ട് നല്ല കഴിക്ക്ണ്ട്. മറ്റേ ഇവിട്ന്നാണെ ഫോൺ വേണം. ന്നിറ്റ് രാവിൽത്തന്നെ ചോദിക്കും ഫോണും കൂട് ട്ടി ചായ തരോന്ന് ചോയ്ക്കാന്. അല്ലാതെ വ യ എടുക്കൂല. ആഹ് അപ്പൊ പിന്നെ അവിടെയാവുമ്പോ നല്ല രീതീല് കഴിക്കും ചെയ്യും. അവിടെ മൂന്ന് നേരം ഫുഡ്ഡ് കൊടുക്കും നമ്മൾ ഒരു പത്തര ആകുമ്പോ അവിടെ എത്തിക്കഴിഞ്ഞാ മൂന്നരന്റെ ഉള്ളില് മൂന്ന് നേരം ഫുഡ്ഡ് കൊടുക്കും. കുണ്ട്.
ആഹ് അപ്പൊ പിന്നെ നമുക്കും ആ സമയം ഫ്രീ ആയിട്ടിരിക്കാം. അവർക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുകയും ചെയ്യും.
ആഹ് നല്ലൊരു ഫുഡ്ഡും കഴിക്കും എന്താവും ഫോണും കളി കൊറയും ചെയ്യും. അഹ് പിന്നെ ഉം. അടേല്ലതും ഇപ്പൊ പഠിപ്പിക്കാ. ഓന് സംസാരിക്കൊക്കെ ചെയ്യുന്നില്ലേ? ഓഹ് കമ്പിനി ആയാ പിന്നെ തൊള്ള പൂട്ടൂല. ബളബളോ. നല്ല സംസാരാ. ചെലപ്പോ ഓന്റെ ഭാഷയൊട്ടു മനസ്സിലാവില്ല. എന്നാലു ഓന് ഓന്റെ വഴിക്കൊക്കെ പറയും.
ഉം ആഹ്.
ഓഹ് അതേ ഇള്ളു. അതാണ് ഒന്നാമത് നേരം വെയ്കിയെ. ഞങ്ങളിവിടെ ഇങ്ങനെ ഓന്റത് കാണുമ്പോ ബാക്കിയുള്ള കുട്ട്യാളെ കാട്ടും എന്നൊക്കെ ഒരു പേടിയേനി. ചെറിയ ഇതല്ലേ. എനക്കിങ്ങനെ ഒറ്റക്ക്ങ്ങനെ നടന്നാണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ കഴിഞ്ഞ പ്രാശം ചേർ ത്തന്നെ കുരുത്തക്കേട് കൊണ്ട് കാട്ട്ന്നുള്ളു. വേറെ കുട്ട്യാളെ കാട്ട് ഓർക്കു ഇതന്നെയല്ലേ. നമ്മക്ക് നമ്മളെ കുട്ടി വല്താണ്. അതേമാതിരി എല്ലാരും, അപ്പൊ ഒന്നു ഇതായിക്കോ ണ്ടാണ് ഈ പ്രാവശ്യം നേരം വൈകിയത്. കഴിഞ്ഞ പ്രാവശ്യം ചേർത്താ നിന്നേയ്നി. അന്ന് പെരും കുത്തി ഇതേനി. ഇപ്പൊ കൊറച്ചൊന്ന് വല്തായില്ലേ.
അഹ്.
അപ്പിന്നെ ഇങ്ങനെ നേരം വൈകി.
ഉം.
പിന്നെന്തൊക്കെയാ? വീട്ടിലാരൊക്കെണ്ട്? ആഹ് ഓഹ്. പോവാറില്ലേ നാട്ട്ക്ക്? ഇപ്പ വീട്ടിലാ അതോ ഹോസ്റ്റൽലോ?
ക്ക് പോണം. ഇപ്പോ ഹോസ്റ്റൽലാ. അട്ത്ത ആഴ്ച പോണം. അട്ത്ത സെക്കൻഡ് സാറ്റർഡേ ഇണ്ടല്ലോ.
അഹ് ആഹ് അപ്പൊ അ
ഉം. ആഹ് അന്നേരം സെക്കന്റ് സാറ്റർഡേ ലീവ് ഇള്ളപ്പോ അന്നേരം ആഹ്, ആ വെള്ളിയാഴ്ച വൈകിട്ട് പോണംന്നിങ്ങനെ
ഉം ഉം. പിന്നെ ഞാറാഴ്ച നൈറ്റാവ്മ്പോ ഇങ്ങോട്ടന്നെ തിരിച്ചെത്തൂ ല്ലേ?
ആഹ് ഞായറാഴ്ച നൈറ്റോ അല്ലെങ്കില് തിങ്കളാഴ്ച രാവിലെയോ
ഉം.
രാവിലെയല്ല വെള്പ്പിനേ കേറണം. എന്തോ അതേ ഉള്ളൂ കുറച്ച് ദിവസത്തേക് ക്ക്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ദിവസായാലും പോവാൻ തോന്നി മാറി നിൽക്കുമ്പഴേ. വീട്ടിലെ ഫുഡ്ഡൊക് ക്കെ മിസ് ചെയ്യും. അതോണ്ടാ ഇപ്പൊ ഓടി പോന്നെ.
ഹോസ്റ്റലാവ്മ്പോ ഫുഡ്ഡ് ശരിക്കും ഒക്കെ മിസ്സ് ചെയ്യൂല്ലേ? വീട്ടില് പോവ്മ്പോ മുന്നില് പോവാ തിന്ന്വാ, അതാ കെടക്ക്വാ ഫോണ് മ്മെ കളിക്ക്വാ.
ഒക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഇപ്പഴാ വീട്ടിലെ വെല മനസ്സി ലാവുന്നെ, മാറി നിക്കുമ്പൊ. ആഹ് അതെ അതെ. ഉം ഉം.
ഏ എഹ്
പിന്നെപ്പഴാ കഴിക്കുന്നേ
കഴിക്കാ ഹസ്ബന്റ് വരണം. നേരം വൈക്വെ വർക്കയ്ഞ്ഞെത്തിട്ടില്ല. അലോ കേക്ക്‌ണില്ല ആഹ് എപ്പഴാ കഴിക്കുന്നേ. ആ ഹസ്ബന്റ് വന്നിട്ടില്ല വന്നിട്ട് വേണം. ഉം വന്നിട്ട്ഞ്ഞി ചായ കുടിക്യു ചായ കുടിച്ചച്ചൊരു ഭയ ആ എങ്ങനെ ചായ കുടിക്യു. പിന്നെ ചെൽപ്പ വേണെ ങ്കി ഫുഡഴിക്കണെങ്കി പയ്നൊന്നരൊക്കാവും. ഉം അപ്പപന്ത്രണ്ടണിയൊക്കാവുമ്പോ കട് ക്കും. ഉം നേര്ത്തെ വെരുന്നേനൻസര്ച്ച് ഞ്ഞിപ്പന്നത്തെ കണക്കേക്കാരം. ഉം വന്നാ അപ്പ തന്നെ കു ആഹ് ഐക്കോട്ടെ
ഉം ഉം
ആഹ് ഐക്കോട്ടേ